ഹലോ
കേക്കാമോ ആ ഹ എന്നാ ഉണ്ട്
എന്താ നല്ല വിശേഷം സുഖാണ് എന്താ അവിടക്ക് വിശേഷം
ഓ വിശേഷം എന്തോ മഴയ ഉണ്ടോ
ഇല്ല ഇല്ല ഇന്ന് നല്ല വെയില
വെയിലാണല്ലേ ആഹ് ഇവിടെ നല്ല വെയിലാ
ആഹ ആഹ വെയിലാണെങ്കി നല്ല ചൂടുണ്ടട്ടില്ല വെയില്
ആഹ ചൂടാ ചൂടാ
അതൊണ്ട് ഡ്രസ്സകുകളൊക്കെ
ഫ്രല്ല ഉണക്കി ഉ ഉണക്കി എടുത്ത വെച്ചു
ഈ വെയിലിന് ഡ്രസ്സ് കൊണക്കാൻ നല്ല പറ്റും മറ്റേത് മഴ ആുവുമ്പോ നമുക്ക് എത്ര ആയാലും
പറ്റത്തില്ല അതെ അതെ
മറ്റേത് മടക്കി മറ്റേ ആഹ ചോറൊക്കെ കഴിച്ചു
പിള്ളേര് പോയോ
ആഹ ഓലങ്ങങ് പോയി സ്കൂൾക്ക് ഇനിക്ക് മൂന്ന് നാല് മണിയാവുമ്പേക്ക് വരല ടങ്ങും ഉം
വരത്തുള്ളൂ അല്ലേ ആഹ ആഹ ഇവിടെ മൂന്നര ആവുമ്പോഴത്തേന വരു ഫുഡല്ല ഇതണ്ട കുറച്ച് കറിവെക്കലും പരിപാടികള ഒക്കെ ആയിരുന്നു അയ് ശരി അപ്പ അതെതല്ലാം കഴഞ്ഞു ഇനിയിപ്പൊ പിള്ളേര് മൂന്നര ഒരാളുമോ ഒരാള് മൂന്നേ മുക്കാല ആാവുമ്പോ വരും
ആഹ ആഹ ഓലത്രയില അപ്പ മൂന്ന മുുക്കല്ലല്ല എൽ കെ ജിയോ യു കെ ജിയോ
എൽ കെ ജി എൽ കെ ജി എൽ എ
ആഹ് ഓല് ങ്ങ് വന്നാ ന്താ ഫുഡ് ചോറ്ഴിക്കൊ അതോ ചായ ക്കല
ചായഎളേ എൽ കെ ജിയിലെ കൊച്ചിന് ചോറാണ് ഇഷ്ടം പിന്നെ വേറെ സ്വഭാവ ആണെങ്കിൽ ചോദിക്കും വല്ലോം ഉണ്ടോന്ന് ചോദിക്കും
ആഹ് ആഹ് അല്ല ചോ വന്നേ ചോറ് കഴിക്കുന്നന്നെ നല്ലത് കാരണം ഓല് ഉച്ചക്ക് കൊറച്ച് ച്ച് ചോറല്ലേ വെയ്ക്കുള്ളൂ
ആ ഉച്ചയ്ക്ക് കഴിപ്പൊക്കെ കണക്കാ
അതാണ് മറ്റേത് അമ്മള് ഇവട്ന്ന് കൊട്ത്തേക്കുമ്പം പിന്നെ അഹ് വയറ് നിർ.... ച്ച് വയറ് നർച്ച് കൊട് പർഞ്ഞേക്കും തിന്ന്ങ്ങാണ്ട്. പിന്നെ അവ്ട് ന്ന ഓല് തിന്ന് കഴിച്ചു കഴിച്ചൂ ലാന്നല്ലെ ലെവലല്ലെ. അമ്മള് കാൺന്നില്ലല്ലൊ. നിർബന്ധിപ്പിച്ച് കഴി.... ച്ചാന്
നമ്മള് കഴിപ്പിക്കുന്നോലെ സ്കൂളിൽ അവര് കഴ്
കഴ്പ്പിക്കൂലല്ലൊ. ഓൽക്ക് പിന്നെ ഓരോ കുട്ട്യെള് എത്ര കഴിക്കാ അതിന്റെ കണക്ക് ഒന്നും അറിയില്ലാലൊ.
അതെ അതെ.
ഞമ്മള് ചെൽപ്പൊ അമ്മളെ അട്ത്തന്നെ വെല്ല കാർട്ടൂൺ കണ്ടിട്ടാണെങ്കിലും ഓലങ്ങനെ കഴിച്ചോണ്ടിരിക്കും.
കഴിച്ചോണ്ടിരിക്കും. അതെ എന്തായാലും വാരുമ്പം ചെലപ്പം ഏഹ് പലഹാരം ഉണ്ടോ എല്ലാം ചോദിക്കും. ചെലപ്പം ചോറ് മതി. അന്നേരത്തെ മൂട് പോലെ ഇരിക്കും. പിന്നെ മൂ ഏഹ് നാലാം ക്ലാസ്സി പഠി.... ക്കുന്നവന് എന്തായാലും പലഹാരം എന്തേലും വേണം.
വാണം ല്ലേ ആഹ്. ക്ക പലേര്ക്കും പലേ മോഡലാണ്.
ആഹ് രണ്ട് പേർക്കും രണ്ട് സ്വഭാവാ. അത് കാരണം
അതാണ്, അതാണെ. ഒരാക്ക് ഇങ്ങനെ ആവുമ്പളാണ് ബുദ്ധിമുട്ട്. അല്ലാരും ഒരേ പോലെ കഴിക്കാണെങ്കിന്ന ത്രക്കും റിസ്കില്ലാ.
ആഹ് അതെ, അതെ.
ഉം
ഇനിയിപ്പ ആയ് ഞാൻ ബ്രെഡ് ഇരിപ്പ് ണ്ടായിരുന്ന്. അത് ചൂടാക്കി വെച്ചു. ഏഹ് കറി ഇരിപ്പുണ്ട്. അത് കഴിച്ചിട്ട് വന്ന്ട്ടെ ട്യൂഷന് പോ....
ആഹ് അപ്പൊ ബ്രെഡ്‌ കറി പാർന്ന്ട്ട് കഴിക്കും?
എന്തോ?
കറി പാർന്ന്ട്ടാണൊ ബ്രെഡ് കഴിക്കാ?
അതെ, അതെ.
അപ്പൊ എന്താ കറി അപ്പൊ?
കറി ഏഹ് പോത്ത്. ബീഫ് ഇരിപ്പുണ്ട്.
ആഹ് അതൊക്കെയാണങ്കി പിന്നെ അയ്ക്ക് ഓക്കേണ്.
ആഹ് പിന്നെ മുട്ടക്കറി കൂട്ടും. അയിൻ്റൂടെ കെഴങ് കറി കഴി....
ഏഹ് അതൊക്കെ കഴ്ക്കൊ ബ്രെഡ്ക്ക് കഴിക്കൊ?
പിന്നെ അത് നല്ലതല്ലെ കഴിച്ചോളും. പിന്നെ മുട്ടക്കറിയൊക്കെയാണെ ന.... കടലക്കറിയൊക്കെ ആണെങ്കി കഴിക്കും. കൊഴപ്പൊന്നുല്ല. ഏഹ് ബ്രഡ് നമ്മടെ ഈ തിൻ്റാകത്ത് ആഹ് അപ്പച്ചെമ്പില് വെച്ചിട്ട് ആവി കേറ്റണം.
ആഹ് ഒന്ന് കൊയച്ചിട്ക്ക്ണ്ടാവും ലെ.
ആഹ് അന്നേരം നല്ല സോഫ്റ്റായി രിക്കും.
സോഫ്റ്റായി കിട്ടും.
ഉം അന്നേരം നല്ലതാ. കറിയുടെ കൂടെ ഏത് കറിയുടെ കൂടേം കഴിക്കാം പറ്റും.
ആഹ് ആഹ്. ചെല ആൾക്കാർക്ക് അത് ചായന്റെ കൂടെയാണല്ലൊ ഇഷ്ടം അങ്ങനെ.
അതെ, അതെ, അതെ. അഹ് വൈന്നേരം പിന്നെ ചായ ഉണ്ടായിരി.... ക്കും ആഹ് ചായേം ഇത് കാ ഇത് വായിട്ട് കഴിച്ചിട്ട് പൊക്കോളും. പിന്നെ എട്ട് മണിയാവ്‌മ്പം വെര്മ്പം ട്യൂഷൻ കഴിഞ്ഞ് വെര്മ്പ അട് അടുത്തത്ത് ത്ത വെശപ്പാ. അന്നേരം പിന്നെ ചോറ് കൊടുക്കും രാത്രിയല്ലെ. ഉം
ട്യൂഷൻ കഴിഞ് വെരാ?
എട്ട് മണിയാവും. അഞ്ചരായാമ്പം പോട്ട് എട്ടാവ്മ്പം വെരാ. അത് അല്ലാ. അഞ്ചരയാമ്പം പോഞ്ചര അവന്സ്കൂള് സ്കൂളിന്ന് വരുമ്പോ അഞ്ച് മണിയാവും
ആഹ്
പിന്നെ വന്ന് ആഹാരൊക്കെ കഴിച്ച് കുളിയല്ലാം കഴിഞ്ഞ് വന്നിട്ട് വരുമ്പോ ഒരു അഞ്ചര അഞ്ചേമു ക്കാല് അയിനുള്ളി പോവും
പ്പൊ ആറ് മണിക്കായിരുന്നു തൊടങ്ങാ
ആഹ് അഞ്ചേ മുക്കാ, ആ ട്യൂഷൻ നാല് മണിക്ക അവിടെ വേറെ പിള്ളേരുണ്ട് തുടങ്ങുന്നതാ ആ ഇവനാ ഏറ്റവും താമസിച്ചു വരുന്നത് അവൻ ഇച്ചിരി ദൂരത്താണ് പഠിക്കുന്നത്
ആഹ്
ബ വൈ ഇവന്റെ ബസ്സ് താമസിച്ച വരുന്നത്
ആഹ് അപ്പ പിന്നെ ഔട്ക്ക് പോവുമ്പോക്ക് വൈകും അതായിരിക്കും എട്ട് മണിവരെ
പ ഞങ്ങള്
ആഹ് അതോണ്ടയിക്കാരം ഇപ്പ എട്ട് മണിയാഉമ്പോ വര്ണത് കഴിഞ്ഞ്ങ്ങാണ്ട്
ആഹ് അതാണ് എട്ടാഉമ്പോത്തിന് വര്ന്ന് അത് കഴിഞ്ഞ്
കൊറേ കുട്ടിയാള്ണ്ടോ ട്യൂഷനൊക്കെ?
ആഹ് ഉണ്ട് പത്ത് പതിനഞ്ച് പിള്ളേരുണ്ട് പല ക്ലാസ്സിൽ പഠിക്കുന്ന.
ആഹ് ആഹ് ഓലങ്ങനെ എല്ലാരുമ്പാടെ ഒര്മിച്ച്ട്ടാ പോവാ
എന്തോ?
എല്ലാരും ഒരുമിച്ചിട്ടാ പോവാ?
ആഹ് അല്ലല്ല എല്ലാരും പല സമയത്താ കാരണം നേരത്തെ മൂന്നരക്ക് വരുന്ന പിള്ളേരുണ്ട്. നാല് മണിക്ക് വരുന്ന പിള്ളേരുണ്ട് സ്കൂള് കഴിഞ്ഞിട്ടേ.
മം മം
അപ്പ അത് ഓരോ സമയത്ത് പിന്നെ വ വിടുമ്പോ ഏകദേശം എല്ലാരും ഒരുപോലൊക്കെ തന്നെ വിടുന്നത്. പിള്ളേർക്ക് ട്യൂഷനൊക്കെയുണ്ടോ?
ഇല്ല. ഒരാള് ഓന് എത്രീല ട്യൂഷന് പോണാള് എത്രീലാ?
ട്യൂഷന് പോന്നാള് നാലില്
നാല് ആ ഇവിടെ ര ണ്ടാള്ണ്ട് ഒരാള് ഒന്നാം ക്ലാസ്സിലും, ഒരാള് അഞ്ചാം ക്ലാസ്സിലും.
ആഹ് പഠി പഠിച്ചോളോ.
ട്യൂഷന് ഇട്ത്തൊട്ക്ക്ണ ആൾക്കാരില്ലാ.
ഇല്ല ഇല്ല ആഹ് നമ്മളെ വീടിന്റെട്ത്തന്നെ തൊട്ടടുത്ത്ന്നെ ഉണ്ടേ
ആഹ് അങ്ങനെ ഇണ്ടാവ് വ്പിന്നെ ഓൽക്ക് പോവാനും വരാനും സുഖിണല്ലോ
എളുപ്പു ഉണ്ട് പിന്നെ എന്നാ രണ്ട് സ്റ്റെപ്പ് അങ്ങോട്ട് നടന്നാ മതി ഉം അവിടെ ആ കാര്യ അങ്ങ് അവൻ പിന്നെ എഹ് ഈ നമ്മുടെ കൊറോണ വന്നില്ലേ ആ സമയത്ത് ഇവൻ നേഴ്സറിയിലായിരുന്നു അംഗൻവാടിയില്. അപ്പൊ കൊറോണ വന്ന കാരണം ഇവന് നേഴ്സറി പോവാം പ റ്റിയില്ല. അംഗൻവാടി പോവാം പറ്റിയില്ല അപ്പ ആ സമയത്ത് ഇവനെ ചുമ്മാ അക്ഷരം പഠിപ്പിക്കാം വേണ്ടി വിട്ടതാ
ഏഹ്
ആഹ് അങ്ങനെ വിട്ട് അന്ന് തൊട്ടുള്ള ട്യൂഷൻ, ഇന്ന് വരേം ട്യൂഷനാ
ഇണ്ട്. അതെന്താ ടീച്ചറോ അങ്ങനെ ആരേലും ആണോ അത് ഇട്ത്ത് കൊട്ക്ക്ണള്
ടീച്ചറല്ല. പഴ ന്നെ പുള്ളികാരി ബികോം എംകോം കാരിയ
ആഹ് ആഹ് ആഹ്
ഉം അപ്പം വേറെ ജോലിക്ക് ഹ അ വീട്ടി വീട്ടിന്ന് അപ്പം ജോലി ക്ക് വേറൊന്നും പോവുന്നില്ല ആഹ് അപ്പ അത് കാണാൻ ട്യൂഷൻ എടുക്കുവാണെങ്കി അത്രേം വരുമാനാവത്തില്ലേ
അതെ അതെ എന്നാ പിന്നെ ഓൽ ക്ക് തോന്നുന്നേരം പുറത്തുപോകും വേണ്ട വരുമാനം ഉണ്ട്
പുറത്ത് വ പോകാൻ വേണ്ട വീട്ടിൽ ഇരുന്ന് നമ്മടെ വീട്ടിലെ കാര്യം നടക്കും വൈകുന്നേരം ട്യൂഷനും എടുക്കാ ഒന്നോ ഒരു നാല് മണിക്കൂർ കൂട്ടിക്കോ ആ നാല് മണിക്കൂർ ജോലി ചെയ്താൽ മതിയല്ലോ
അതെ
അപ്പം അവരുടെ വീട്ടിലെ കാര്യം നടക്കും വരുമാനവും ആകും
ആ പിന്നെ ഒൽക്കും തന്നെ സ്കൂൾക്കൊക്കെ കുട്ടികൾ പോയി കഴിഞ്ഞാ പിന്നെ ഓരും ഫ്രീ തന്നെ അല്ലേ
ആഹ് ഫ്രീ അല്ലേ
ഉം അതാണ്
അപ്പം ആ അത് ഏറ്റവും നല്ല കാര്യം എന്ന് വെച്ചാൽ വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ അത്
അത്രയും നല്ലത് വീട്ട്ത്തെ കാര്യം നോക്ക അതാണ് എല്ലാം പറിഞ്ഞ് ഇതാക്കാനും മറ്റേത് നമ്മ ആ
ജോലി ചെയ്ത് കഴിഞ്ഞ ഭയങ്കര പാടല്ലേ വീട്ടിലെ കാര്യം നടക്കത്തില്ല പിള്ളേരുടെ കാര്യം നടക്കുകയില്ല.
പിന്നെ അങ്ങട്ട് പോണല്ലോ എന്ന് പറഞ്ഞ്ങ്ങാണ്ട് പെട്ടെന്ന് നമ്മളൊരുക്കും ചെയ്ത്ങ്ങാണ്ടൊ ഒക്കെ പണി പെട്ടെന്ന് പെട്ടെന്ന് കഴിക്കും വേണം
അതെ
അതൊക്കെ കൈയ്യൂലെന്ന്ള്ള ടെൻഷനും അതാണ് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയുള്ള പിന്നെയും എടുക്കണം
അതെ വീട്ടിൽ നിന്ന് ചെയ്യുവാ എന്ത് ജോലിയാണെങ്കിലും വീട്ടിൽ നിന്ന് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്
നല്ലത് എന്നാ പിന്നെ നമ്മുക്ക് നല്ല സമാധാനത്തോടെ ചെയ്യാം
ചെയ്യുകയും ചെയ്യാം. നമ്മുടെ വീട്ടിലെ കാര്യങ്ങളും നടക്കും അല്ലെങ്കിൽ പിന്നെ നമ്മൾ വൈകുന്നേരം എവിടെയെങ്കിലും ജോലിക്ക് പോയാൽ വൈകുന്നേരം ഓടി പടർത്ത് വരും വന്ന് കഴിഞ്ഞാൽ ഉടനെ വീട്ടിലെ കറി വെക്കണം ഈ എല്ലാം കാര്യം നോക്കി നമ്മള് എപ്പം കിടന്നിട്ടന്നെ പിന്നെ നേരം വെളുത്ത് എഴുന്നേറ്റ്. പോകണം അതൊക്കെ തന്നെ
ആ ആ എന്തായാലും നിക്ക് രണ്ടാളാ ഉള്ളത്
രണ്ടാളേ ഉള്ളൂ
ആഹ് വലിയ ആള് എത്രയിലാ
വല്യ ആള് നാലില്
ആഹ് മറ്റോനോ
എൽ കെ ജിയില്
എൽ കെ ജി യില് ആ രണ്ടാളും വേറെ വേറെ സ്കൂളില് ആരിക്കുംലേ
ആഹ് രണ്ടു പേര് രണ്ട് സ്കൂളിലാ അത് കാരണം ഭയങ്കര പാടാന്ന് രാവിലെ വീടലേ ഒരാള് ഒമ്പതരക്ക് ഒരാൾ ഒമ്പതിന് അങ്ങനെയ
അപ്പം എങ്ങനെയാ അതുകൊ അതെന്താ രണ്ടാ ക്കുംഒരു സ്കൂള ഉണ്ടായില്ല
ആ അതേ മൂത്ത കൊച്ച് പഠിക്കുന്ന നാല് വരെ ഇല്ലാത്തല്ല മൂത്ത കൊച്ച് പഠിക്കുന്ന സ്കൂൾ ഇച്ചിരി ദൂരെയാ അപ്പൊ ഈ ഇളയ കൊച്ചിനെ നമുക്ക് അത്രയും ദൂരത്ത് വിടാൻ പറ്റത്തില്ല വൈകുന്നേരം ഇവം വരുമ്പോ മൂന്നരക്ക് സ്കൂള് വിട്ടാല് വരുമ്പോ അഞ്ചു മണിയാവും
ഔ ഓള അവിടെ ചേർത്തി കഴിഞ്ഞാല്
ആ അപ്പം കൊച് കുഞ്ഞല്ലേ. അപ്പം മൂന്നര വിട്ട് അഞ്ചു മണി വരെ ബസ്സില് വിശംന്നൊക്കെ ഇരിക്കണ്ടേ
ആഹ് അപ്പൊ ഓള് എന്തെൽ കെ ജി മുതലേ എവിടെന്നു
എൽ കെ ജി മുതൽ അവളവിടെ തന്നാ
ആഹ് അതെന്താ അത്രയും ലോങ് ആക്കിയത്
ആഹ് അത് ലോങേ ഇവിടെ അങ്ങനെ നല്ല സ്കൂളുകൾന്ന് പറയാൻ അങ്ങനെ കൊറച്ച് ച്ച്സ്കൂളുകളൊക്കെ ഉള്ളൂ അപ്പൊ നമ്മള ചെറ അപൂസിനെ കൊച്ചിനെ നല്ല സ്കൂള് നോക്കി വിട്ടതാണ് അവൻ അത്രയും ദൂരത്ത് പോയത്
ആഹ്
അയിന് ഇവള് ഇപ്പ എൽ കെ ജി ജി അല്ലേ ആയുള്ളൂ അപ്പൊ എൽ കെ ജി യു കെ ജി നമ്മള് ഏതേലും ഒരു സ്കൂളിൽ പഠിപ്പിച്ചിട്ട് ഒന്ന് ഒട്ട് നല്ല സ്കൂളിലേക്ക് വിടാനായിട്ട് അവന്റെ സ്കൂളിൽ തന്നെ അങ്ങ് വിടാൻ വേണ്ടിയാണ് അ അപ്പ എൽ കെ ജി യു കെ ജി അല്ലേ അപ്പ അത് പിന്നെ അടുത്ത് എവിടെലും വിട്ടാലും മതിയല്ലോ അങ്ങനെ നോക്കി വിട്ടതാ
ഏഹ് ഇത് മറ്റത് നമ്മക്ക് പ്പൊ രണ്ടാള് ഒരുമിച്ചിട്ടാണെങ്കില് മീറ്റിങ്ങിനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോവാൻ സുഖാണ്
ആഹ് അതെപ്പോ ഈ മീറ്റിംഗിന് വരുമ്പോ ഭയങ്കര പാടാ
മാങ്ങനത്തിനൊക്കെ ഭയങ്ക പാടാണ് ഒരാൾ തന്ന അങ്ങോട്ട് പോന്ന
ഒരേ ഡേ ഒരേ ദിവസ ഒക്കെ വരുവാണെങ്കിൽ
ആഹ് അപ്പളാണ് ശരിക്കിലും പെട
ഉം അത് സ്കൂള് തുറന്ന ദൂസം അങ്ങനെ ആരുന്നു ഒരാളെ കൊണ്ടുവന്ന് ഞാൻ ആഹ് സ്കൂൾള് കൊണ്ട വിട്ടയച്ച് ആഹ് അവിടുന്ന് ഇവിടെ വന്ന് ഇതിന്റെ പ്രവേശനോത്സവം കഴിയുന്നതിന് മുന്നേ ഇതിനെ ആായിട്ട് പോയി അപ്പുറത്ത് പോയി
അതാണ് അങ്ങനെക്കാഉമ്പോഴാണ് നമക്ക് ബുന്ധിമുട്ട് വരിയാ
അതെ പിന്നെ ചായക്കന്നെ ഉണ്ടാക്കിഈ കടി
ചായക്ക് കടിയായിട്ട് ഒന്നുംണ്ടല്ലേ പിന്നെ കപ്പ ഇണ്ടയ്ഞ് കൊറച്ചഴിഞ്ഞിട്ട് ഉണ്ടാക്കണം ഒക്കെ ചായക്കാടി അഞ്ചു മണി ആറു മണിയക്കെ ആകും പിന്നെ പിള്ളേര് വരുമ്പോക്കെ ചോറും മതി ഓര് ചോറായ്ക്കല് വന്നേക്കാനം
ഞങ്ങക്ക് ഇവിടെ വൈകുന്നേ രം ഏഹ് മസ്റ്റയിട്ടും വേണേ അപ്പം വൈകുന്നേരം എന്തെങ്കിലും ഉണ്ടാക്കണം
ആഹ്
ഉം എന്നാ ശരി ഞൻ ഇടക്ക് വിളിക്ക
ആഹ് ഓക്കെ
ശരി ശരി